എ ഹലോ
ഹലോ ഞാൻ ഒറക്കത്തിലായിർന്ന് ഒറക്കത്തിലായിർന്നു ആഹ്
കോൾ എടുക്കാഞ്ഞ കണ്ടപ്പഴേ എനിക്ക് തോന്നി ഉറക്കായിരിക്കുംന്ന്
ആഹ് ഒറങ്ങിപ്പോയ് അങ്ങാട് ഇപ്പ നല്ല തണുപ്പല്ലേ അത് കാരണവേ പെട്ടെന്നിങ്ങനെ ഒറക്കം വന്ന് ഒറങ്ങിപ്പോയി എല്ലാരും ഒറക്കാണിവിടെ കൊച്ചുമൊറക്കാണ്
ആഹ് ഞാനാണെങ്കി എന്നും ഉറങ്ങുന്ന പക്ഷേ ഇന്ന് കെടന്നും ഇല്ല ഒറങ്ങിയും ഇല്ല കെടന്നാ ഒറങ്ങി പോകും
നല്ല തണുപ്പാണ് ആ പിള്ളോരും ഒറക്കാണിപ്പൊ ചെറുതണ്ടേ
ആ ആ ഇവിടെയും കൊച്ചാളെ ഉറക്കിയിട്ട് ഞാനൊന്ന് കെടന്നു അപ്പഴാ ഓർത്തത് കെടന്ന് കഴിഞ്ഞാ ഇനി അപ്പൊ അങ്ങ് എനിക്കങ്ങു കെടന്ന് കഴിഞ്ഞാൽ കൊറേ നേരം ഒന്ന് ഒറങ്ങണം അല്ലെേല് ഒരു മുഡൌട്ട് പോലാ ഇനിയിപ്പം മൂത്താൾ വരും നാലേകാലൊക്കെ ആവുമ്പോഴത്തേക്ക് സ്കൂളീന്നെ പിന്നെ ചായ ഇടാനും
ആ വൈകിട്ട് ആ ആഹ് വൈകിട്ടപ്പൊ എന്താ പരിപാടി ചായക്ക്
വൈകിട്ട് പ്രത്യേകിച്ച് ഒന്നുവില്ല ഇന്ന് ചായക്ക് പാലും പോയി വാങ്ങണം പാലും ഇരിപ്പില്ല ആ മോൻ വന്ന് കഴിഞ്ഞിട്ടെ ആഹ് പോവാ
വൈകിട്ട്
ആ വൈകിട്ടത്തേക്ക് എന്തേലും സ്നാക് സ് വല്ലോം അല്ലല്ലാ രാവിലത്തെ ഒന്നും അങ്ങനെ കഴിക്കാറില്ല എന്തേലും ഇരുന്നാൽ തന്നെയും പിന്നെ ഈ ചിക്കൻ കറിയൊക്കെ ഉള്ള ദിവസം എന്തെലും ഈ ചപ്പാത്തിയൊക്കെ ബാലൻസ് വന്ന് കഴിഞ്ഞാൽ വൈകിട്ടത്തേക്ക് അയക്കും
ആ അല്ലേ പിന്നെ പിള്ളേര് ഈ കടയിൽന്ന് വേടിച്ച് കഴിക്കോന്നോ അല്ലെ കേക്ക് കടികൾ അങ്ങനെ
ആ കേക്ക് അതെ അങ്ങനെ ഇപ്പൊ എണ്ണപ്പലഹാരങ്ങളാ കൂടുതൽ കൊടുക്കുന്ന കുറവാ പിന്നെ ഈ ചിപ്സ് പോലെ എന്തെലുമൊക്കെ ആഹ് എന്നച്ചാ ബജ്ജി അങ്ങനെയുള്ളതൊക്കെ ഇപ്പം കൊടുക്കുന്നത് കുറവാ അങ്ങനെ ഭയങ്കര എണ്ണയല്ലേ അത്
ആ എണ്ണ പലഹാരം അത് അധികം കൊടുക്കണ്ടാ നമക്ക് നമുക്ക് തന്നെ കേടാ പിന്നെ പിള്ളേർ തുടം
ആഹ അതെ അതെ ഇപ്പൊ അങ്ങനെ അതുകൊണ്ട് വാങ്ങിക്കാറില്ല പിന്നെ നമ്മളേല്ല വെട്ടുകേക്കൊക്കെ ഉള്ള അതൊന്നും വലിയ എണ്ണയൊള്ളതല്ലല്ലോ ആ ആഹ് അത് ആ അതൊക്കെ പിന്നെ ഇടക്ക് വാങ്ങിക്കും പിന്നെ ഈ ചിപ്സ് ഒക്കെ ഇടക്കു അതൊന്നും നമ്മുടെ ഈ ഭജിക്കടേലൊക്കെ കിട്ടുന്നതിന്റെ അത്രയും ഇതല്ലല്ലോ
ആഹ് മറ്റേ കപ്പ് ഇപ്പൊറത്ത് അത്ത്ന്ന് വിടാ പൊരിയലേ പൊരിക്കണ സാധനം ആ എണ്ണ അവരതിനെ ഉപയോഗിച്ച എണ്ണതന്നേയ്ക്കും ഉപയോഗിക്കണേ
ഇപ്പൊ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാലും ആ എണ്ണയെതന്നെപൊരിച്ച്പൊരിച്ചിടണ നമ്മൾ ആ എണ്ണയില്ലേത്
ആഹ് നമ്മളത് രുചി നോക്കി അതങ്ങ് വാങ്ങിക്കും ഇപ്പൊ ഇവിടെം അതുകൊണ്ട് കുറെ നാൾ കൊണ്ട് അങ്ങനെ വാങ്ങിയിട്ടില്ല വാങ്ങിച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങ് കഴിക്കും അതിന്റെ രുചി എന്ന് വച്ചാ നമ്മളെ അങ്ങനെ കഴിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് അതിന്റെ രുചി
അപ്പ ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കോളു പഴംപൊരി ആയാലും പിന്നെഈ പഴംപൊരി ഉണ്ടാക്കും പരിപ്പുവട ഉണ്ടാക്കും ഉഴുന്നുവട ആ സവാള തന്നത്താന്നെ വീട്ടീന്ന് ഉണ്ടായി കൊടുക്കും അപ്പഴെല്ലാ വർക്ക് ഇഷ്ടുള്ളത് നമ്മ എണ്ണ നമ്മ അതരിസം ഉപയോഗിക്കാനാണ്
ആ ഞാൻ ഉഴുന്നുകൂടെ ഇതുവരെ ഉണ്ടാക്കിട്ടില്ല ഞാൻ ഒരു തവണ ഉഴുന്നോടെ ഉണ്ടാക്കിട്ടുണ്ടല്ലോ അങ്ങ് വെള്ളംആയിപ്പൊയ് വെള്ളായി പോയിട്ട് അതിചിരെ തുളയിടാൻ പറ്റത്തില്ല ആഹ് എന്തോ റെഡി ആയില്ല
പോയല്ലേ
ആഹ് അതെ തുളയിലത് ഉഴിഞ്ഞരു ടേസ്റ്റ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ തുളയില്ല
ഇല്ല ആഹ്
ഇല്ല ഇല്ല എന്നോട് ചോദിച്ച് ഇതെന്തോ എന്തോ ഈ എന്റെ പേരെന്തോ ഞാൻ പറയതിന് പേരില്ലാത്ത ഒരു സയ്സ്സ് അപ്പവാ കഴിച്ചു നോക്ക് ഉം ഉം ഉം അങ്ങനെഒക്കെ പിള്ളര് പിള്ളർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് സത്യ പറഞ്ഞ കഴിഞ്ഞാ നല്ലത് നമ്മള് ഉം പിന്നെ എടയ്ക്ക ഇങ്ങനെ ബജ്ജി ഉണ്ടാക്കും ന്നു ഉള്ളി ബജ്ജി പിന്നെ ഈ സോസ് ഒക്കെ ഇരിപ്പോടെ അത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടവാ ആഹ് നമ്മുടെ വീട്ടില് ഉണ്ടാക്കുന്നില്ലേ ഉള്ളി ഉള്ളി വെച്ച്
ആ ഉള്ളി ബജിന്ന് പറയുമ്പോ ഉള്ളി വറുത്തിട്ട് പര്നാ
അല്ല നമ്മുടെ കടലമാവ് ഉണ്ടല്ലോ കടലമാവിനത്ത്ന്ന് ഇങ്ങനെ ആഹ് അരിഞ്ഞിട്ടിട്ട് അങ്ങനെ ചെയ്യും കുഞ്ഞ് കുഞ്ഞ് ഇതാക്കിട്ട് ഏഹ് നമ്മുടെ ഉള്ളിവട അല്ല അല്ലാതിങ്ങനെ
ആഹ് ഞാൻ ഉള്ളി വാടാ
ആഹ് അല്ലല്ല ഉള്ളി വടഅല്ല ഇത് ബജ്ജി ഉള്ളി ബജ്ജി ഉള്ളി മാ ത്ര ഉള്ളിയും പച്ചമുളകും മാത്ര ഇട്ട് തിരുമി ഉപ്പുകുടിട്ട് തിരുമിയിട്ട് കഠലമാവിനത്ത് ഇങ്ങനെ എണ്ണക്കത് ഇങ്ങനെ എടുക്കുന്നത് അതിവിടെ ആഹ് അതെ അതെ അനൊക്കെ ഓടക്കും പിന്നെ എളെഅൾ ആഹ് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതൊണ്ട് അങ്ങനെ ബേക്കറിടെ ഒന്നും വലിയ പിടുത്തഇല്ല പുള്ളിക്ക് പുള്ളിക്ക് പിന്നെ ഈ മുന്തിരിങ്ങ ആഹ് ആ ഒരു ഐറ്റംസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇഷ്ടഒള്ളത്
മുന്തിരി കഴിച്ചോളൂ അപ്പ
ആഹ് കഴിക്കും കഴിക്കും മറ്റല്ലേ കുരു ഇല്ലാതെ നമ്മടെ മുന്തിരിങ്ങ ഒണ്ടല്ലോ
എവ് കർപ്പണ
ആഹ് കറുപ്പ് കറുപ്പ് അത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടവ
ഇഷ്ടണ് ആഹ് ഇവിടെ ചെറുദിന് ഇപ്പ രണ്ടര വയസ്സായിട്ടുള്ളു ചെറുദിനെ
അതെ ഇവിടെ രണ്ടര ആയില്ല രണ്ടേകല് കഴിഞ്ഞു
ആഹ് കശുവണ്ടി കഴിക്കും അത് എത്ര കൊടുത്താലും കശുവണ്ടി തിന്നോള്ളും ആഹ് അധികം കൊടുക്കാമോ എനിക്കറിയില്ല ഇതിനെപ്പറ്റി
അത് ഒരുപാട് കൊടുക്കരുത് അതി ദഹിക്കാൻ പാടന്നാ പറയുന്നേ ആഹ് ദഹന ആഹ് ആഹ് അതെ അതെ ആഹ് അങ്ങനെ കഴിക്കരുത് ഈ കശുവണ്ടി, ബദാം ഉണ്ടല്ലോ ബദാമ് അതൊക്കെ നമ്മള് ലിമിറ്റ് വച്ചെ കൊടുക്കാവൂ
ആഹ് കൊത്തില്ല ദിവസം അല്ലേ ദിവസം ഒന്നോ രണ്ട് മൂന്നെണം വെച്ചന്നോ അല്ലേ അങ്ങനെ കഴിക്കൻ കുഴപ്പില്ല
എനിക്കൊന്ന് നമ്മുടെ ഒരു ഏജിലൊക്കെ അഞ്ചെണ്ണഓക്കെ വെച്ച് കഴിക്കാം ബദാം
കഴിക്ക ആഹ് ആഹ് ആഹ്
കുഞ്ഞുങ്ങൾ ആവുമ്പോ അതി കുറച്ച് ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം അത്രയൊക്കെ പറ്റൂ അതൊക്കെ ദഹിക്കാ ഭയങ്കര പാടുള്ളത ഇവിടെ ഞാൻ കുഞ്ഞിന് അണ്ടിപ്പരിപ്പ് ബദാമും കൂടി ഇങ്ങനെ പൊടിച്ച് കുറുക്കിനകത്തൊക്കെയ അപ്പൊ ഇങ്ങനെ ഓരോ ഒരു കാൽ സ്പൂണൊക്കേ ഇടത്തൊള്ളൂ എന്ന് വെച്ചാൽ ദഹിക്കാൻ പാടല്ലേ
ആഹ് ഇത് അതേ ബടിയന്നേ ഇല്ലേ ചവച്ച് ചവച്ച് തിന്നണ കാണണം അപ്പൊ ഒരു കൂടെ ഇന്നല എന്റാ അപ്പച്ചനും അമ്മച്ചീ വന്നിട്ടുണ്ടായി അപ്പൊ ആ സമയത്ത് ഒരു കൂടെ ഒരു അമ്പത് ഗ്രാം വല്ലോ ഉണ്ടാവും അത് ഒറ്റടിക്ക് തിന്ന്തീർത്ത് അപ്പൊ എന്നെ വഴ കൊറേനാൾ വെച്ച് എന്നെ വഴക്കുപറഞ്ഞു കൊച്ചിന് ഇതു കൊടുക്കല്ലെന്ന്
നമ്മള് കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല നമ്മളായാലുംപ്പ തിന്നുന്നുണ്ടെങ്കി തിന്നാൻ പോവോ അത് വെറൊരു സത്യം പക്ഷെ അവരെ കേക്ക നമുക്ക് പറയാൻ പറ്റൂലല്ലോ
ആഹ്
അങ്ങനെ കഴിക്കല്ലെന്നാ പറയുന്നത് ദഹിക്കാനേ
ആഹ് കഴിക്കാൻ പാടില്ലല്ലേ ഓഹ് ഇനീം നോക്കണം അങ്ങനെയൊന്ന് ഇപ്പൊ ഞാനാണെങ്കില് ഏഹ് ഈ കൊച്ചിന് അംഗൻവാടിയിൽ ആക്കണേന് മൂന്ന് വയസില് ഇവിടെ - അവിടെ അങ്ങനേണ് മൂന്ന് വയസ്സിലെ ഇരുത്താൻ പറ്റുള്ളോല്ലേ അംഗൻവാടിയിൽ നേരത്തെ ഇരു
ആഹ് ഉള്ളോള്ളെ രണ്ടേ മുക്കാൽ വയസ്സ് കഴിയുമ്പം നമ്മൾ എഴുത്തിനിരുത്തും അത് കഴിഞ്ഞിട്ട് മൂന്ന് വയസ്സ് കഴിയുമ്പോഴാ അംഗൻവാടി പിന്നെ ചെലടുത്തൊക്കെ നമ്മള് പറ ഞ്ഞഴിഞ്ഞാ രണ്ടേ മുക്കാൽ വയസ്സാകുമ്പം പിന്നെ ജോലിക്കൊക്കെ പോകുന്നോരാ ണെങ്കി രണ്ടേമുക്കാൽ വയസ്സാവുമ്പോ പറഞ്ഞഴിഞ്ഞ
ഇപ്പ അങ്ങനെയല്ല ഞാൻ ഇപ്പൊ ചോദിച്ചപ്പ ഇപ്പ അങ്ങനെ റൂൾ ഇല്ലെന്ന് നേരത്തെ കൊണ്ടിരി
ഓഹ് ഇവിടെ ഇവിടെ അങ്ങനെ ഉണ്ട് കൊഴപ്പ ഇല്ല ഇവിടെ അങ്ങനെ ഒന്ന് രണ്ട് പേരെ അങ്ങനെ കൊണ്ട് ഇപ്പ ഈ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞ് കൊഴപ്പ ഇല്ല
ആഹ് ഇത് ഇതിനെ അങ്ങനവാടിൽ ആക്കിയിട്ട് വേണം എനിക്ക് ജോലി നോക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാ എനി ക്ക് ജോലി ഒരു ജോലി ഉണ്ടായതാണ് പിന്നെ അതിനു ശേഷമാണ് ഇങ്ങനെ ഗർഭിണിയായതും പിന്നെ ജോലി നിർത്തി പിന്നെ കൊച്ചിന് ഇപ്പൊ രണ്ട് അംഗനവാടിയിലാക്കാതെ പറ്റില്ലല്ലോ ഞാൻ പ്ലസ് റ്റൂ വരെ പഠിച്ചിട്ടുള്ള്
ആഹ് ഞാനും അതെ സെയിം ഇപ്പം പിന്നെ നമ്മുടെ മോണ്ടി സോറിയില്ലേ ടീച്ചർ കോഴ്സ് അത് ചെയ്യുന്നുണ്ടായിരുന്നു ഓൺലൈനായിട്ട്
ഓൺലൈൻ അല്ലേ ആഹ് ആഹ് അതെങ്ങനെയാ കോഴ്സ് കഴിഞ്ഞാ കംപ്ലീറ്റ് ആയാ
ആഹ് അത് ഏകദേശം ഡിപ്ലോമയുണ്ട് പി ജി ഒണ്ടായിരുന്ന് ഞാൻ ഡി- പ്ലോമ ആദ്യം എടുത്ത് അത് കഴിഞ്ഞിട്ട് പി ജി എടുത്തായിരുന്നു ഡിപ്ലോമയുടെ എക്സാം എല്ലാം കഴിഞ്ഞു ഇനി പി ജി എക്സാമുണ്ട് അത് ഈ മാസം ലാസ്റ്റോടൊക്കെ കാണും ആഹ് അതോടുകൂടി കഴിയും ആഹ് അത് ആഹ് അതെ അതെ ന - അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോ ഒരു കൊറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയി ട്ടിരിക്കുവാണേ ആഹ് അപ്പൊ അതുകൊണ്ട് ഞാനെ ഇപ്പൊ ഒന്നും ബയോഡേറ്റ ഒന്നും കൊടുത്തിട്ടില്ല എങ്ങും കൊടുത്തഴിഞ്ഞാൽ നമുക്ക് ഞങ്ങടെ കൂടെ ബാച്ചിലുണ്ടായിരുന്ന ആകെ നൂറ് പേരിലും നാപ്പത് പേർക്കും ജോലിയായിട്ടുണ്ട്
ജോലി ആയിട്ടുണ്ട് അപ്പൊ ഫീസും കാര്യങ്ങളും എങ്ങനെയാണ് ഇത്
ഇതിന്റെ ഫീസ് എന്ന് പറഞ്ഞ ഴിഞ്ഞാൽ ആഹ് ഡിപ്ലോമ ആവുമ്പം എണ്ണായിരം രൂപ പി ജി ആവുമ്പം പന്ത്രണ്ട് രൂപ പിന്നെ നമുക്ക് ഡിഗ്രിയില്ലാത്തോണ്ട് നമ്മള് രണ്ടായിരം രൂപ എക്സ്ട്രാ അടയ്ക്കേണ്ടിവരും നമുക്ക് ഡിഗ്രി ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടായിരം കൂടെ എക്സ്ട്രാ അടച്ച് ആഹ് അതെ അതെ അതെ ആഹ് അതെ നമ്മള് പന്ത്രണ്ടാണ് പി ജിക്ക് ക്ക് നമുക്ക് പതിനാല് രൂപയാവും നമുക്ക്
ആഹ് അപ്പൊ എത്ര മാസ കോഴ് സാണ്
അത് ഒരു വർഷത്തെ കോഴ്സാ. നമുക്ക് മന്ത്ലി ഇങ്ങനെ പേയ്മെന്റ് ചെയ്യാം ഇ എം ഐ അടക്കുന്ന പോലെ ഓരോ മാസം. ത്തോട്ടടക്ക്യാം പിന്നെ ആഹ് ഒരുമിച്ചടക്ക്യ. ഒരുമിച്ച് അടയ്ക്കുമ്പം നമുക്ക് ആയിരം രൂപ കുറവ് കിട്ടും.
ആണല്ലേ ആഹ് ആഹ് ആഹ്.
ആഹ് അങ്ങനെ. നമുക്ക് പിന്നെ ഒരുമിച്ചടക്കാന് ചിലപ്പ ങ്ങനെ കാണൂലല്ലോ അതുകൊണ്ട്
അപ്പൊ ക്ലാസ്സിലിട്ട്, ടൈം എങ്ങനെ ടൈമിങ് എങ്ങനേക്കും?
ടൈമ് നമുക്ക് ഇങ്ങനെ ആഹ് ഉ ച്ചക്ക് ഒന്നരയ്ക്കാ. ഒരു മണിക്കൂർ ക്ലാസേ ഉള്ളൂ ഒരു ദിവസം. അതിങ്ങനെ റെക്കോഡ് ക്ലാസായ്ട്ട് നമുക്കൊരാ പ്പുണ്ട് അത് ഇങ്ങനെ വന്ന് കിടക്കും. നമുക്ക് സമയം പോലെ കാണും എടുക്ക്കേം ചെയ്യാം. പിന്നെടാ നമുക്ക് ഏഹ് എക്സ്ട്രാ നമുക്ക് ടെക്സ്റ്റിനൊക്കെ പൈസ അടക്കണം കേട്ടോ. പിന്നെക് സാം ഫീസ് അതൊക്കെ നമ്മൾ സ്പെഷ്യൽ വേറെ അടയ്ക്കേണ്ടതാ. അതൊക്കെ നമുക്ക് അവര് ഇൻ ഇൻഫോം ചെയ്യും അതിനനുസരിച്ച് ചെയ്താ മതി. കൊഴപ്പൊന്നു ഇല്ല. എല്ലാം നല്ലതാ ആഹ് എക്സാം ഓൺലൈൻ തന്നെ. എല്ലാം ആഹ് അതെ പിന്നെ നമ്മൾ പ്രാക്ടിക്കല് തരും നമുക്കെല്ലാം മോണ്ടി സോറിടെ പേ പ്രാക്ടിക്കൽ ക്ലാസ്സ് തരും. അതിന് നമ്മള്, ഏഹ് പോണ്ട് പോകുന്നവർക്ക് പോകാം. പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുവല്ലേ ഈ കോൺവെക്കേഷൻ ആ സമയത്തും പോയാ മതി. അതും പറ്റുന്നവർക്കും അതല്ലെങ്കി നമുക്കവര് പോസ്റ്റലായിട്ട് എല്ലാം അയച്ച് തരാനുള്ള സജ്ജീകരണങ്ങളും എല്ലാം ഉണ്ടവിടെ. അതൊന്നും കൊഴപ്പ ഇല്ല എല്ലാം നല്ലതാ. ഹഡ്രഡ് പെർസെന്റ് നല്ലതാ അത്.
ആഹ് വിശ്വസിക്കാം അല്ലെ, ചെലേത് നമുക്ക് ഓൺലൈനൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ.
ഇല്ലില്ല ഇത് അതൊന്നും ഇല്ല. കൊഴ പ്പ ഒന്നു ഇല്ല നല്ലതാ. ഒരുപാട് സ്റ്റുഡൻറ്സ് ഉണ്ട് ഇത് ഞങ്ങടേത് തന്നെ എം ഡി ഫിഫ്റ്റീൻ പതിനഞ്ചാമത്തെ ബാച്ചായിരുന്നു.
പതിനഞ്ചാമത്തെ അല്ലേ. ആഹ്.
ആഹ് അതെ അതെ. ആഹ് അന്നിട്ട് തന്നെ ഇപ്പ ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ അങ്ങോട്ടായിട്ടുണ്ട്. അപ്പം നല്ലതായിട്ടല്ലേ. കണ്ടിന്യൂസ് സായിട്ട് വന്നോണ്ടിരിക്കുവാ ആൾക്കാര്.
ഇതറിഞ്ഞോണ്ടല്ലേ. ആൾക്കാര് ഇതിനെ പറ്റി അറിയില്ലല്ലേ. ഇപ്പ എല്ലാരും നല്ല അഭിപ്രായേക്കും പറയണെ.
ഇപ്പം ന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ മോണ്ടിസോറിക്കാണ് എല്ലാ സ്കൂളുകളിലും, ഏഹ് ടീച്ചേഴ്സിനേ. അവര് ഫസ്റ്റ് നമ്മള് ഇങ്ങനെ വിളിക്കുമ്പഴേ അവര് ചോയിക്കും മോണ്ടിസോറി ഉണ്ടോന്നാ ചോയിക്കുന്ന് ഇങ്ങോട്ട്. അതുകൊണ്ട് ഇത് നല്ലൊരു ഓപ്ഷൻ ആണി പ്പ ഈ ജോലി നോക്കുന്നവർക്ക് എന്ന് വെച്ചാ വൺ ഇയർ കോഴ്സാണ് ഓൺലൈൻ ആയിട്ട് ചെയ്യാം. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്കായാല്വേ ഞാനും മോനും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നോക്കി നോക്കിയാണ് അത് കിട്ടിയത്. എന്തായാലും കുഴപ്പ ഇല്ല നല്ലൊരു കാലാവസ്ഥാണ്. പിന്നെ ടീച്ച റ് ഇന്റേർഷിപ്പിന് പോയിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് ദിവസ്ത്തെ. അപ്പം ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ടീച്ചർ ടീച്ചർ എന്നൊക്കെ ഇങ്ങനെ വിളി ക്കുന്നെ കേക്കുമ്പോ നമുക്കൊരു സന്തോഷം. അതെ
ഇതെന്തായാലും പറഞ്ഞത് കൊള്ളാം അപ്പൊ ഞാനൊന്ന് അന്വേഷിക്ക ഇതിനെ പറ്റി.
ആഹ് അതെ അതെ. ഒന്നന്നേഷിച്ചു നോക്ക് നല്ലതായിരിക്കും.
നല്ലതായിരിക്കുംല്ലേ അപ്പൊ ഹസ്ബൻഡ്‌നോട് പറഞ്ഞു നോക്കേ. ഇപ്പൊ ഹസ്ബന്ഡ് വരാറായേ ഞാന് ആഹ് ഹസ്ബൻ്റ് വ വന്നെന്ന് തോന്ന്ണ് ഞാൻ പിന്നെ വിളിക്കാട്ടാ.
ആഹ് ശരിയെടാ ഓ
ആഹ് ശരി ഓക്കെ ന്നാ.
ചെറി